ഹലോ ആ കേക്ക്ണ്ട്.. എ എന്താ പാട്.. എന്താ പാട്യ്ച്ച...
ആ മനസിലായില്ലേ..
എന്താ അവിടത്തക്കെ വിശേഷം ചോയ്ക്കാ
ഓ ഓസുഖയിട്ടിരിക്കുന്നു കുഞ്ഞ.. ആ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്ക്ണു...
ആ ഇവിടെം സുഖന്നെ..
ഉം ഉം ഉം ഉ കുഞ്ഞ് എത്ര വയസായി.. കുഞ്ഞ് എന് എത്ര വയസായിണ്..
കുഞ്ഞി ചെറുതാ പാലുടിക്കാ ആ ആ.. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള്.
സുഖായിട്ടിരിക്കുന്നു വേറെ വിശേഷം..
ഏ ഇല്ല നോമ്പാണ്..
നോമ്പാല്ലേ അല്ലപ്പൊ കുഞ്ഞുള്ളോണ്ട് പാല് കുടിക്കുന്നോണ്ട്..
ഓൻ പാലുടിചൈന് ഇപ്പ അയിന്റെടേല് ഇന്റെ ഒച്ചട്ടാണ്ടെ. ഓന്തന്നെ ഒണന്നതാ.. പിന്നെ വേറെന്തൊക്കെ..
ഞാന്ന്. ആ സിനി ഇല്ല മഴ യായിട്ടോന്നില്ല അവിടെ...
ഇവിടെ മൂടിങ്ങ് നിക്ക്ണ്ട് പെയ്‌തീല
പെയ്തില്ലല്ലേ ഹാ വൈയ്ട്ടത്തേക്ക് ചെലപ്പോ പെയ്യുവായിരിക്കും...
ആ പെയ്യും തോന്ന്ണ്.. ഉം ആ ഒരാൾ ഒള്ളൂ..
ഉം ഉം ഉം..
എവിടെ മക്കളൊക്കെ ഇന്നിപ്പോ ക്ലാസക്കൊയിവല്ലെ...
ഒഴുവാ ഇന്ന് ഒണ്ടിവിടെ ആ. ക്രയോൺ അടിക്കുന്നു അങ്ങനെ ഒരോ പരിപാടി ഒരാളേ ഉള്ളോ...
ആ ഇന്ക്ക് ഒരാളെള്ളൂ..
ഉം ഉം ഉം ഉം ചെറുതാല്ലെ ആ.. വൈ രാത്രി ഉറങ്ങുവൊക്കെ ചെയ്തോള്ളേ.. ഉണ്ടല്ലേ ആ ആ ആ അതുകൊണ്ട് പിന്നെ ക്ഷീണം അങ്ങനെ ഉണ്ടാവി ല്ലല്ലോ.
ഏയ് ഇല്ല... പിന്നെ എന്തെങ്കിലും അസുഗം ഒക്കെ ഉണ്ടായാ ഉറങ്ങാൻ മടിയാ അല്ലാത്തെ പ്രശ്നമൊന്നുല്ല..
ആഉം ഉം...
പിന്നെ നേരെ പക്കോള പോല ഇങ്ങനെ പാാല ഇടിച്ചല്ല അപ്പൊ ഞമ്മളൊർകൊക്ക കാണക്കന്നെയാണ്. മ്മ്ഹ്
ഉം ഉം ഉ
പിന്നെ
ഉം എണ്ട് എല്ലാരും ഉണ്ട്.
ഹേ
എല്ലാരും എന്തെയ്നു
ഇവിടെ ഉമ്മ ഉണ്ട്. പിന്നെ വേറെ ആരുല്ല ഹസ്ബന്റ് പൊറത്തു പോയിണ്.
ആ പോയല്ലേ ആ. ആ പണിക്കുപോയല്ലേ, എന്ത് ജോലിയാ
ഓൽക്ക് ജേസിബിന്റെ
ജെ സി ബി ന്റെ ഹാ
അറ്റാച്ചില്ലേ ഈ തറൊക്കെ മാന്തണെ. ആഹ അയിന്റെ ഓല്ക്ക് സ്വന്തയിട്ട് ന്നെയാണ്. അപ്പൊ അയിന്റെ വർക്ക് ഓല്ക്കു. പിന്നെ എന്താ നിങ്ങൾ നിങ്ങൾക്ക് ട്രിപ്പ ഒക്കെ പോവാൻ ഇഷ്ടമുള്ള ആളാ
ആഹ ട്രിപ്പകെ പോവാൻ ഇഷ്ടാ പക്ഷെ ഹസ്ബെൻന് ആഹ എടക്ക്
ഏ എവിടൊക്കെ പോയിന് ഹലോ
ഹലോ
ആഹ് എവിട ഇക്കൊക്കെ പോയിണക്ക
പിന്നർ പിന്നെ തമിഴ് മരുതമല കാണാന് ആ അങ്ങനെ കുറച്ച സ്ഥലത്തൊക്കെ അങ്ങനെ ദൂ അത്രയും ദൂരോട്ട്ന്നും പോ
ഏ നിങ്ങക്ക് ബാംഗ്ലൂരൊക്കെ അടുത്തേക്കു.
ആഹ ഞങ്ങളിപ്പം തമിഴ്നാടാണേ. ആ് ഇടെ ഹസ്ബൻഡന് ജോലി ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു.
ഏ അത് ശരി നിങ്ങള് എന്തേ വർക്ക് ചെയ്യണ്ടോ?
ഇല്ല ഇല്ല ഞാവ
ഉ മക്കളൊക്കെ അവിടെ സ്കൂളേക്കും ചേർത്തി.
പ്ലേ സ്കൂളിലണേ ഒരാളേ ഉള്ളൂ. ആ മൂന്ന് മൂന്നര വയസള്ളോ അവിടെ പ്ലേസ് കൂടി ചേർതെകുവാ. ജോലിക്ക് നോക്കാന്നോർത്തിരുന്നപ്പ അവക്ക് സ്കൂൾ ടൈംന്ന്‌ പറയുന്നത് ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരൊക്കെയ ഉം അത്ര ഉള്ളേ ഇവിടെ അപ്പൊ പിന്നെ
ആ ആ നിങ്ങള് നല്ല പഠിച്ചൊക്കെ ചേതനൊ
ആ ഞാന് ഇത് പി ജി കഴിഞ്ഞതാണെ. ഉം നിങ്ങളോ
ഞാന് പ്ലസ്ടു വര പോയിട്ടൊള്ളു. ഉ കല്യാണം കഴിഞ്ഞന് ശേഷം പിന്നെ ഹസ്ബന്റ് സമ്മയ്ശില്ല പഠിക്കാന പ്പ പിന്നെ പോയില്ല.
ആഹ് ആ
പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ കല്ണം കച്ചന് പശേ പിന്നെ ഹം സാഹചര്യം അങ്ങനെ ആയിപോയി പഠിക്കാനൊക്കെല്ലാഗ്രഹ ണ്ട
ഉം അല്ലാന്നാ പൊറ്ത്തോട്ട് വിടെയി ല്ലെങ്കില് അയ്ക്നോട്
ലൊക്കെ ഞാൻ ചോദിച്ചതാ അയ്നൊന്നും അയ്ക്കൂല
ഇല്ലേല്ലേ
ആ എല്ലാർക്കും വിദ്യാഭ്യാസം വേണോലോ അപ്പൊ ജോലി കിട്ട്യാലും വിട്യേലേ
മ് ജോലി ഇനിപ്പം ഇങ്ങനൊക്കോരോന്നൊക്കെ ചെയ്യാ മ് വീട്ടില് ആരൊക്കെണ്ട് ങ്ങക്ക്?
ആ ഞാ ഇപ്പൊ ഞാനും ഹസ്ബൻ്റും മോളും മാത്രൊള്ളൂ
ജ്യേഷ്ഠത്തി അനിയത്ത്യൊക്കണോ?
ആ രണ്ട് അനിയത്തിമാരുണ്ടേ അവര് നാട്ടിലാണ് ആ ഞാന ആ ത്തിരങ്ങൊക്കെണ്ട് അവരെല്ലാം നാട്ടില ആ അവ്ടെന്താ കൃഷിയൊക്കെ?
ഇവിടെ കൃഷി ന്ക്ക് ചെയ്യാനൊക്കെഷ്ടാണ് പക്ഷെ മട്യാ ചെയ്യാൻ പിന്നെ ഇവടെള്ള കുട്ട്യാളറ്ഞ്ഞാല് നമ്മളെന്തേലൊ കുഴ്ച്ചിട്ട്ണ്ടാക്ക്യാ അതൊക്കാ ഒടിച്ച് കുത്തി പറ്ച്ച് ഞ നാക്കാം അങ്ങനതെ മ ക്കളാ അപ്പൊ പിന്നെ മ്മക്ക് ചെയ്യാൻ അഡ്രെസ്സില്ല മ്മള് ആറ്റു നോറ്റ്ണ്ടാക്ക്യാണ്ട് ഓല തൊറ്റ ദിവസം കൊണ്ട് അത് പറ്ച്ച്ടും
ആ അടുത്തടുത്ത് കുട്ടികളൊക്കെ
ആ അടുത്ത് വീട്ടിലും ബടെ വീട്ടി ലൊക്കെ കുട്ട്യാളുണ്ട് മ് ൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂട്ടുകൂടുംബം പഞ്ഞാൽ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനും വൈഫുണ്ട്
ആഹ്ഹാ ആഹ് ആഹ് ആഹ് അവരെത്ര പിള്ളേരാ
ഓൽക്ക് മൂന്ന് പിള്ളേരുണ്ട് അപ്പോ ഓലെ പ്രായപ്പതാണ് അപ്പൊപിന്നെ ഓല്ക്ക് മന് പറ്ഞ്ഞാ മനസ്സിലാവൂല്ല അപ്പൊ കൊറ്ച്ചൊക്കെ കഴിഞ്ഞ്ട്ടായാല് നമ്മുക്ക് നോക്കാറിയാ മ് ഓ ഒരാൾ എൽകെജിം ഒരാൾ യുകെജും മ്മ് ഒന്ന് പിന്നെ ഇൻ്റെ കൊ കൊച്ചിൻ്റെ രണ്ട് മാസ്ത്തിന് മൂത്താ അത്രേ ഡിഫ്റന്റൊള്ളു മ്മ് പിന്നെ
ഒഴ്വ്സമയങ്ങളിൽ എന്താ ചെയ്യാ
ഒഴ്‌വ് സമയങ്ങളേറും ഫോണും കള്ച്ചുത്തർക്കും അല്ലെങ്കിൽ ചെല്പ്പൊക്കെ ഈ സ്റ്റോറി ഒക്കെ വായിക്കും ഈ ഓരാ അപ്പ്ണ്ടല്ലോ മ്മളെ ഫോണില് ഇപ്പോ മ്മ് മറ്റേ ഓരോ കഥകളൊക്കെ മ്മക്ക് വായിക്കാൻ കിട്ടൊല്ലോ
ആഹാഹഹ ആ ഞാനും നേരത്തെ എങ്ങനെയായിരുന്നേ ഈ പ്രതിലപിക്കാത്ത
ആ ഞാനയ്ലന്നെ വായ്ക്കല് ആ ആ ആഹ് അത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് നമ്മള് ഇങ്ങനെ ഓരോ റീലാണുമ്പോ അയ്ല് വെന്നാണ്ട് അങ്ങനെ
ആഹ്ഹാ ഞാനത് വായിക്കലൊണ്ടായ്ര്ന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാ മ്മ് അത് ഓരോ നമ്മള് നല്ല ത്രില്ലിലൊക്കെ വായിച്ച് വരുമ്പോഴേക്കും പിന്നെ ന
ആഹ് പിന്നമ്മള് പേയ്മെന്റൊട്ക്കണം ആഹ് അതന്നെ സബ്സ് ക്രൈബെയ്യാനാണ് ഞാനയ്നു മ്മള് പിന്നെ ഓ ഓരോ ദിവസങ്ങനെ വ വന്ന് കാത്ത്ന്നാല് ഓരോ ദിവസം ഓരോ ഭാഗം ങ്ങനെ കിട്ടുവല്ലോ
ഉം ഹം
അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഓരോ ദിവസൊം വായിക്കല്ല്ണ്ട് ഒരു ദിവസം ഒരു അഞ്ച് അെട്ട് കഥൊക്കെ വായിക്കും അപ്പൊ പിന്നെ നമ്മുക്ക് ഓരോന്നും ഒരു ദിവസം വായിക്കാതന്നെമ്പാടുണ്ടാവും അന ഒരു പത്ത് പേജൊക്കോ പതിനഞ്ച് പേജോ അങ്ങനെയൊക്കെണ്ടാവും ഒരു ഭാഗം തന്നെ
ആഹ ഹാ ആഹ് ഹാ
ആ നമുക്ക് നേരം പോകൻ അഎന്നെ മതി അറിയ
ആഹ അങ്ങനെ വായിക്കും അല്ലേ ചെലതൊക്കെ വായിക്കാൻ നല്ല രസവാ ചിലതൊക്കെ ഇച്ചിരി ബോറടുപ്പിക്കുന്ന പോലെ
ആഹ അങ്ങനത്തെ കാര് ആ പകതിക്കെ നിർത്തു പിന്നെ ആയിക്കൂലോ
ആഹ ഈ കാശിനാഥൻ എന്ന് പറഞ്ഞ ഒരു സിനിമലോക്ഷെ ഒരു ഇതു ഉണ്ടായിരുന്നല്ലോ
ഏ അതൊക്കെ വായിച്ചണങ്ങള്
ആഹ് അതൊക്കെ ഞാൻ വായിച്ചിട്ടണ്ടാണ് പക്ഷെ കൊറെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബോറ അടിക്ക് തോന്നു
ഏ ഞാ വായിച്ചത് ഒന്ന് പ്രാണനില്ലേ?
ആ അനെ കണ്ടിട്ട് വി കടപ്പുണ്ടായി ഞാൻ വായിച്ചിട്ടില്ല ഉം
പിന്നെപ്പോ എന്താ വായിച്ചനത് പിന്നെ ഒരു പ്രണയം പറഞ്ഞ ഒന്ന് വായി
പി ആ അരുണ അനുരാധ അങ്ങനെ കുറച്ച് കഥയെ പക്ഷെ ഞാൻ പകരക്കെ വെച്ച് നിർത്തി ആഹ പിന്നെ സമയം കിട്ടത്തില്ല
ആഹ പക്ഷെ നമ്മുക്കിനി ഓരോ ദിവസം ഇങ്ങനെ കഴിയുമ്പോ അത് എന്തായി എന്തായി ളടുത്ത് തോര വരും അപ്പൊ ആ അവ എടുത്ത് എങ്ങനെങ്കിലുംക്കെ സമയം ഉണ്ടാക്കി വായിക്കും ഇല്ലെങ്കില് ഒരു ദിവസം ഫുള് വായിച്ചാൽ ഇനി വായിച്ചില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങന ഓപ്പന്നാക്കില്ലാ പേജുംങ്ങനെ മറിച്ചെക്കുന്ന പിന്നെ നാളെ ഒയിവ്ണ്ടാവുംബൊ വായിച്ചാലും മതി. ഒരു ദിവസം ഒരു ഭാഗല്ലെ കിട്ടുള്ളൂ. എന്ന അയ്ന് പിറ്റേന്നക്കു നമുക്ക് രണ്ടു ഭാഗം കൂടി ഒരുമിച്ച് വായിക്കാ ഹ ഹ ഹ അങ്ങനെ ചെയ്യല്ണ്ട്. പന്ത്രണ്ട് മണിന്റെ മുന്നേ ആ ചെലപ്പോ പതിനൊന്നെ മുക്കാലൊക്കെ ആയീവുംണ്ടാവും. പന്ത്രണ്ടണിയായാൽ ത്ത് ആവല്ലോ. അപ്പൊ ആ സമയം വെച്ചാണ്ട് പേജ് ഫുള്ള് മറച്ചെക്കും ഇന്നിട്ട് പിന്നെ അവസാനം എല്ലതും കുത്തർന്ന് വായിച്ച്. അപ്പൊ നമുക്ക് ഒരീസന്നെ രണ്ടു ഭാഗ വായിക്കാലോ
ആഹ് ഇംഗ്ലീഷ് സ്റ്റോറി ഒക്കെ വായിക്കോ അപ്പൊ?
ഇംഗ്ലീഷ് സ്റ്റോറി ഒന്നും വായിക്കലില്ല.
വായിക്കണല്ലേ ഞാൻ ചെറി ചെറിയ ചെറിയ ദാ ഈ സുധാ
ആ ഹലോ ഹലോ ഹലോ ആ ഇപ്പ കേക്കണ്ട് എടക്ക് റേഞ്ച് പോകണ്ട്ന്ന് തോന്നുന്നു
ഉം സിമ്പിൾ ഇംഗ്ലീഷ് ആയിട്ടുള്ളതൊക്കെ വായിക്കും ചിലതൊക്കെ വരുമ്പോ നമുക്ക് ചില വാക്കുകളൊക്കെ കിട്ടിയ അപ്പം ഏത് സമയം നമ്മള് ഡിക്ഷണറി നോക്കി നോക്കി വായി മ്പോഴേക്കും നമുക്ക് ആ ഇൻട്രസ്റ്റ്
ആ നിങ്ങള് ഏതാ ഇംഗ്ലീഷ് നിങ്ങളെ സബ്ജക്ട്
ഇല്ല ഇല്ല എന്റെ സൈക്കോളജി ആയിരുന്നു
ഏ അത് ശരി ഉം ഇപ്പൊ വർക്ക് ചെയ്യാൻ ആഗ്രഹമായി തന്നെ
ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ അവസ്ഥ അതല്ലല്ലോ
ആ ആഹ് ആ അല്ല ഇനി ഏ കുറച്ച് കഴിഞ്ഞിട്ട് ട്ട് വർക്ക് ചെയ്യാണെങ്കിൽ ആ ഒരു ഫീൽഡില
ആ ഫീൽട് തന്നെ നോക്കാന്നോർത്ത
ആ ശരി ഹസ്ബെന്റെന്താ വർകെയ്യണേ
ആ ഫിനാൻസില
പിന്നേ മക്കളൊക്കെ ഒറങ്ങിയോ?
ഇല്ല അവളിവിടേ ഫോണും കണ്ടോണ്ടിരിക്കുന്നു.
ഏ ശരി.
ഓൽക്ക് വേറെ ഫോൺ ഉണ്ടേക്കു
ഇല്ല എന്റെ എന്റെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നേ.
ഏ അത് നന്നാക്കിയണ്ട് ഓൽക് കൊടുത്തിണ്ടാവൂലെ ആ ശരി. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയോ ഉച്ചയ്‌ക്കുള്ള ഒക്കെ? ഏ ഹസ്ബൻഡ് പോവുമ്പോ ഫുഡ് കൊണ്ടാ പോവാ?
ആ കൊണ്ട്പോവും അവിടെയോ വന്ന് കഴിക്ക്യോ
ഇവിടെ ചെലപ്പോ വന്ന് കഴിക്കൂ ഇല്ലെങ്കിൽ ഓൽക്ക് സൈറ്റില് വർക്കിന് പോകുമ്പോ അവിടുന്ന് കിട്ടും അല്ലെങ്കില് പുറത്ത് ഹോട്ടലിലൊക്കെ പോയി കഴിക്കും രാവില പിന്നെ ഇവുടുന്ന് പൊകുമ്പോ കുടിച്ചിട്ട് പോവും ചായ പിന്നെ രാത്രി ആ ആ. ഒക്കെ ശരി എന്നാ.